കേൾക്ക്ണില്ല്യെ
അയോ
ഉം എന്താ പണി
ദാ നാവില മോക്കതാ ഉ എന്താ പണി എന്ന് ഇയാള് കുട്ട്യേളിത് ആഹ കുട്ട്യെളിത കരയാ ആ കയി മം ഹലോ ഹലോ കേക ആഹ
ഹലോ
പറയോ കേക്കണില്ല കഴു പോയില്ലല്ലോ
റെയിഞ്ച് പോയാ ഇതുവരെേ ഒന്നും കേട്ടില്ല ഒന്നും കേട്ടില്ല ഇപ്പോളാണ് കേൾക്ക് ണ് ഉം അയിന്റെടുത്ത് കട്ടായി പോയോ മഴെയ്തിട്ട് ചില ചില ആൾക്കാർക്കൊക്കെ ആ
അങ്ങനെ ഓല കാരുന്നതിനകത്ത് നമുക്ക് കോള ചെയ്യാന ഇതിനൊന്നു സമയക്കൂലെ ഓല ഇങ്ങ നെ ചിച്ചീല്കാട്ടീ
ആ അപെയ്നൊന്നും അയക്കൂലാ
ഹും
ഉ ചോറ്ന്നാണ്ടോള്
ഇല്ല ചോർന്നില്ലാ ഞാൻ ഈ നിങ്ങള് ഇങ്ങട്ട് കഴികില്ല അവ കളിക്കാണ് അപ്പ ഞാ എന്താട്ടീ ഇങ്ങള കോളും കൂടി കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് ഇറങ്ങാൻ വിചാരിച്ചു പിന്നെ അയിന്റെ എടില് പിന്നെ കോൾ ചെയ്ത് കഴിഞ്ഞാൽ പിനെ കിട്ടല ആ
ആ അയ് ശരി
ഉം
പിന്നെ എന്താങ്ങനെ പുറത്തൊക്കെ പോവലുണ്ടോ
ആ പെ പെരുന്നാളന്നൊക്കെ പോയി വന്നാ ഫാമിലി ട്രിപ്പ് ഒക്കെ ആയിട്ട്
എ എവിടക്കാ പോയി
മൈസൂർ ഇപടെ വയനാട് റിസോർട്ടിൽ ഇട് തെക്കേ കൊറെേ ആയിക്കണം മക്കള് സ്വിമ്മിംഗ പൂള് പോവ ഇപ്പച്ചിയെ സ്വിമ്മിംഗ പൂള് പോവാന്ന് പറയല് വലിയ മോള് അപ്പ അങ്ങനെ സിമ്മിങ് പൂള് ഏ ഹലോ
ഹലോ
ആ വയനാട്
ഹലോ
ഹലോ
ആയ് ശെരി എടക്കണ പോവ്ണ്ട് റേഞ്ച് ഇത് എവിടക്കാ പോണാവോ
അല്ലല്ലേ ഉം അ
ഹലോ കിട്ടണേ ഇല്ലട്ടോ എന്താ കിട്ടാത്തത് പകട്ടിയാ ഇപ്പ കേക്ക്ണ്ടോ
ആ ആ കയ ഇപ്പോ കേക്കണ്ട്
ആ എടക്ക് പോവണ്ട് സൗണ്ടേ ഇല്ല
ഏ എന്താ അറിയില ചപ്പ ആ എടുത്തൊക്കെ വീടാളുണ്ട്
അയൽവാസികൾ ഒക്കെ
ഉ
ഏ ഉഷാറാ
സായി ആഹ് ഹുഷാര മൈത ഇത്തില്ല ഇല്ല ഇല്ല ങ്ങാൽ
ക്കെ പറയ്ണത്
അവര് ഓ മറ്റ എലാച്ചന്മാരെ എന്തൊക്കോ പറഞ്ഞ പറഞ്ഞയച്ചി മൈത വാണം അതുവാണ ഞാൻ പർഞ്ഞു ഇന്റെട്ത്ത് അതൊന്നുല്ലന്ന്
എളച്ചന്മാർ പെണ്ണ്
ആഹ പെണ്ണാട്ടാത്തെ ഇന്റെ പ്രായായി ഇര് ഒരു ആ ഓല് ഇപ്പൊ ബിരുദം കഴിഞ്ഞ് പ്പോ ദർസ് ലാണ്ട് പഠിച്ച്ക്കാണ്ടേ വിരുദം കഴിഞ്ഞപ്പോ കയിഞ്ഞ് പ്പൊ ഗൾഫ്ക്ക് പോവാള്ളതില് ങ്ങനെ നിക്കാ
ഏ ഹായ് ശരി എട്
ആ ആര്ത്
ഇങ്ങളെ എട തറവാടും ഇങ്ങളെ
അല്ലേ ഞങ്ങൾ തറവാട്ടി തന്നെയാണ്. ഞങ്ങള് വേറെ പോയിട്ടില്ല. ഞങ്ങള് സ്ഥല ഇട്ത്ത്ക്ക്ണ്. വേറെ പോയിട്ടന്നില്ല.
വേറെ പോവാന വേറെണ്ടഞ്ഞ്ങ്ങള് ഇവ്ടെ താ
ഞങ്ങള് സ്ഥലം ഇട്ത്ത്ക്ക്ണ് വേറെ സെൽത്ത്. ഇബടെല്ല ഞങ്ങള് നിക്ക് നോട്‌ത്തല്ല. കൊർച്ച് ലോങ്ങ്
ഉം എളച്ചിയള് വേറെണ്ടോ
എളച്ചിയളില്ല ഇല്ല വന്നിട്ടില്ല കെട്ടാനായിക്ക്ണ് ആ ഞാ മൂത്തച്ചിണ്ട്.
ഏ ഓല് അയിലാ
വേറെ പോയി വാടകക്ക് പോയി സ്ഥലല്ലാത്തൊണ്ട് ഓല്ക്ക് പെര് പണി ക്കെ കഴിഞ്ഞിക്ക്ണ്. ന്ന് ചെറിയപ്പണികളൊക്കെ ണ്ട്
ഏ അയ് ശരി ഒക്കട്ത്തന്നെ
ആഎടുത്തെന്നാണ്. ഞങ്ങള്ത് മാത്രേ ഉള്ളൂ കൊർച്ച് ദൂരം വിട്ട്
ഏ കൊർച്ചൊക്കെ വിട്ട ട്ട് വാണല്ലേ മറ്റട്ത്തും പാടില്ല എന്നാ പറ്റേ വിട്ടും ആകര്ത്.
നടുലായിട്ക്കാൻ ഇന്ക്കും സുഖാ ആ ഇന്ക് അങ്ങനല്ല ഞമ്മള്ട്ത്ത സെൽത് ഇന്റെ അവ്ടുന്ന് ഇന്റെ വീട്ട്ക്കും കൊർച്ച് സുഖാണ് ഇബട്ന്ന് അങ്ങട്ടും അതാ വല്ലാ ലോങ്ങില്ല. അയിന്റെ രണ്ടിന്റിം നടൂലായിട്ടാണ്. മ്
കൊർച് വന്ന് നട്ന്ന് പോയി കാണാനത്ര കൊർച്ചൊരു ദൂ വാണാനും നട്ടട്ത്താവാനും പാ
ആ താണ് ഞാൻ പറഞ്ഞതോലോട് കൊർച് ഇട്ക്കാണെങ്കി കൊർച്ച് വിട്ട് ഇട്ത്തോണ്ടി മു ത്തച്ചിന്നെ ഇപ്പ എടുത്തായില്ലേ എടുത്ത് ഇട്ക്കണ്ട എട്ത്ത് ഇട്ത്ത് കഴിഞ്ഞാല് നമുക്കൊരു താണ്
ഉം ഉം എത്ര സെന്റ്
ഞങ്ങക്ക് ഒരു ഏഴ് ക്കെ ണ്ട്. ഏയൊള്ളു അത്രേമ്മക്ക് കഴിഞ്ഞിട്ട് ള്ളു. ഇനി കിട്ടാണെങ്കിൽ കഴിയുമ്പോലെ. ഇട്ക്കായിച്ചിട്ടാ ഉം അതാണ്. ആ ഇപ്പ സെൽത്തിനൊക്കെ പൈസ പണ്ടത്ത്നും സെൽത്ത്നൊ ക്കെ പൈസേണല്ലേ
ആക്കെ കൂടുതൽ പണ്ടൊക്കെ ഇട് ത്തോ
പണ്ടം ഫുള്ള് ഇട്ത്തീല്ലാ പൗതി ഇട് ത്ത്ക്ക്ണ് ന്നി കൊറച്ചും കൂടി ണ്ട്.
ഉം പെര്പ്പണി തൊടങ്ങുമ്പോക്കും പോവൂലേ പെര്പ്പണിയൊക്കെ തൊ ട്ങ്ങുമ്പത്തേക്കും
ഉം ഉം ആ
പെര്പ്പണി കഴിഞ്ഞിട്ട് പ്രസവണ്ട്. പ്രസവം കഴിഞ്ഞിട്ടേ ക്കാരം പോവാ കൈ കൈകിയോ
മോനെന്താ പണി ഏ ഏ അയ് ശരി
ക്ലിപ്പ് ഇണ്ടയ്ല് ടീച്ചർ തന്നോ ക്ലിപ്പ് കിട്ടിയോ എന്തായി ക്ലിപ്പ്
ഇപ്പൊ നാട്ടിലാ
ഇല്ലാണ്
ഏഹ് അയ്ശരി പിന്നെ എന്തൊക്കെയാ ഉമ്മയും മോളും തിരുമ്പിയതോക്കെ ഉണങ്ങാന
ആഹ് അതൊക്കെ മേലെ കൊണ്ടൊയ് ചിക്കിടും മയക്കേല്ലേ അല്ലെ മേലെ കൊണ്ട ചിക്കും അങ്ങനെ സ്ഥലണ്ട് മേലക്ക് പണിയൊന്നും കഴിഞ്ഞില്ല
ആഹ് ആഹ് അവിടെ ഇടൂലേ ഞങ്ങളൊക്കെ ഞങ്ങളത് മോള്ല്ണ്ട് പക്ഷെ കുട്ടികളെ യൂണിഫോ ഒ ക്കെ ഞാൻ റൂമിൽ കൊട്ന്നെക്കും മറ്റേതൊക്കെ മേലേ കൊണ്ടയ്‌ടലാ റൂമിലാരു കെട ക്കലില്ല അപ്പൊ ഒന്നായിട്ട് ആയ്ല ടിക്കൊന്നായിട്ട്
ആഹ് ആഹ്
അപ്പൊ അങ്ങനെ ആക്കിക്ക്
ഈറുണ്ടല്ലോ എ ഏഹ് ഏഹ് ആഹ് തെന്താ എന്തിനാപ്പം ഒട്ടിച്ച്ക്ക്ണത് ഏഹ് ഇങ്ങനെ ഒട്ടിക്കാൻ പാടില്ലട്ടോ ബുക്ക് കേടരുട്ടോ ഞ ഞാൻ ടീച്ചറോട് പറയട്ടെ ബുക്കിലെന്തൊക്കൊ കൊട്ന്ന് ഒട്ടിച്ചിക്ക്ണ്
ഹേ അയ് ശരി
ഓൽക്ക് ഒരു വർഷത്തിന് ബുക്ക് ആഹ് ഒരു വർഷത്തിന് ബുക്ക് പിന്നെ ഓൽക്കാകെ ഒരു മാസം ഉണ്ടാവുള്ളോ ആ ബുക്ക്
ഉം എല്ലാരും അവസ്ഥതന്നെ ഓൽക്ക് അറിയില്ലല്ലോ ഇവലൊക്കെ അങ്കൻവാടിയിലായന്ന് ആ നോട്ട് പുസ്തകം ഫുള്ള് കീറീനു ഇപ്പൊപ്രാവശ്യാം പുസ്തകം ആയിരത്തി എഴുന്നൂറ് രൂപ കൊടുത്ത് വാങ്ങിയതാണ് ഞാൻ ഓനോട് പറയാ മറ്റത് പൈസ ഇല്ലാത്തെ ബുക്കെന് ഇത് പുസ്തകം കീറരുത് പറി കൊണ്ടോയ മാതിരി മറ്റത് കാട്ടിയ പോലെത് കാട്ട ട്ടരുതു ന്ന് പറി ഇദിലാണ് എല്ലാം കിടക്കണ പറി ഞാൻ ഓനോട് മറ്റേത് പിന്നെ. ഓലെ പരിപാടി ബുക്കല്ലേ കൊഴപ്പല്ലല്ലോ ഇതിപ്പോ അങ്ങനെ കാട്ടാൻ പറ്റില്ലല്ലോ പറി ഞാൻ
നല്ലം കീട്ടും ഇന്ടെ അടുത്തുന്നു ആ പറഞ്ഞത് കേക്ക ടീച്ചർ തല്ല് കൂടും പറയാനുണ്ടോ രണ്ടാള ഒന്നി ച് നിക്കൂല
ഉം നമ്മളളോടെ നാലാളും തല്ല വല്യോളോള്ളൂ പിന്നിം ഒന്ന് അടങ്ങി മറ്റൊല് മൂന്നാളും പെരും തല്ലാ കൗത്ത്ടിച്ചു വര നേരക്കും ച്ച മൂന്നാമത്തോട് രണ്ടാമത്തെ മത്തം പറിം ച്ചന്നെ കണ്ടുട മൂന്നാമത്തതൊ ഇച്ചന്നിം കണ്ടുടറിയും ഹിഹി അങ്ങോട്ടും ഇങ്ങോട്ടും തരാ തിരക്കാണ് എന്നാ എ ഒരാള് മറ്റൊന്ക്ക് ഓള് എന്തൽ കളിക്കാന് ഇവിടെ വാ ന്ന് വിളിച്ചും ഓനി ഓള അങ്ങ തനെ ഇവിടെ വാ ന്ന് പറഞ്ഞു ഓനിം വിഴിച്ചും കണ്ടാല് രണ്ടാളക്കെ കീരിം പാമ്പും കണ്ടമതിരിയ
അതന്നെ എല്ലാടത്തുള്ള എല്ല അവസ്ഥ തന്നെ
പേരും കച്ചറ അങ്ങോട്ടും മിങ്ങോട്ടും പേര് വിളിച്ചും ഇപടെ ഓമന പേരിന്റെ കൂടെ ആനെ ചേന ഒക്കെ വിളിച്ചു അപ്പൊ ഓള് വിളിച്ചും തടികുണ്ടാ തടികുള്ള പാ എന്തൊക്ക കേ വിളിച്ച ന കുറച്ച് തടിണ്ട് അപ്പോനെ തടിയുണ്ട ഉണ്ടേ ഉണ്ടപക്രു കുറ ഒക്കെ വിളിച്ചിന്നറിയ
ആ
എങ്ങനെയ നേരെ ഒന്നും കഴിഞ്ഞു പോണ്ട ഓൽക്ക്
ഉം ആഹ
അങ്ങനെ ഓരോന്ന് പറഞാണ്ട്
ഉം ഉം ആഹ് പോയി ഞാനപ്പോ മുഹറം ഒമ്പതും പത്തിനും ഒക്കെ പോയി പോന്ന
ആഹ് അന്ന് ഒഴിവല്ലെനിയല്ലോ ല്ലേ
അങ്ങനെ അന്ന് പോയി പോന്ന്
നമ്മള് അന്ന് പോയില്ല ഇബൾക്ക് പത്താം ക്ലാസ് ആയത് കൊണ്ടേ ഒന്നിനും പോകാൻ പറ്റൂല കൊറേ പഠിക്ക ഓളറിഞ്ഞു ഒടുക്കും പോകല്ലി ന്ന് പറഞ്ഞ് ഇന്നോട് ച് കൊറെ പഠിചാണ്ട് ന്നാ പറയലന്നെ ഒറ്റക്ക് നിക്കായന്നുല്ല പെൺകുട്ടികളല്ലേ മ്മക്ക് അങ്ങനെ ഇട്ടുകാണ്ട്
പോരൻ പറ്റില്ല അതാണ് വീട്ടിലാരുമ്മ ഒന്നുംല്ലല്ലോ വേളെ ഉമ്മ ഉപ്പയൊന്നും ഉണ്ടാവൂലല്ലേ ട്ടിൽ വേറെ എ എ
ഉപ്പാരായാലേ നമ്മുക്ക് ഇത്തെ കാല അങ്ങനല്ലേ മ്മള് ഇട്ട് കാണ്ട് പോയാലേ സമാധാനല്ല എന്റെ മ്മ കുല ന്റെമ്മ പറ എവിടുക്ക് പോകാണെങ്കിലും കൊണ്ട് പോയ്ക്കോണ്ട് അവിടെന്നാക്കിയ ഒരു പോകരുത് പെൺകുട്ടികളെകുമ്പളേ പ്രായപൂർത്തി കുട്ടികളല്ലേ ചെറിയറ്റങ്ങളൊന്നും അല്ലല്ലോ ഞങ്ങൾ ഇട്ട് പോകാൻ പറ്റത്ത കാലല്ലേ ആക്കി പോവലെ ല്ല കൊണ്ട് പോവും ഓക്ക് ഇഷ്ടല്ല എന്നാലും ഞാൻ വലിച്ച് കൊണ്ടോകല ഓൾക്ക് ഓള് പറി ഇങ്ങള് പോയിക്കോളി ഇന്ടെ ഇങ്ങള് പേടിച്ചണ്ട ഞാൻ ആ റൂമിന്റെ ഉള്ളിൽ പറി ന്നാലും ഞാൻ കൊണ്ടോകല ഇച്ച് പേടിയാ ആഹ അത് ലോഡിനൻസരിച്ച് ലോങ്ങ്‌ പോയാല് അയ്നൻസര്ച്ചല്ലേ വെര ഇപ്പോം മിഞ്ഞാന്ന് പോയിട്ട് ഇപ്പം ഇന്നലെ കിട്ടീട്ടില്ല ഇന്ന് കിട്ടി നീളു ന്നാലെക്കാൻ പറ്റൊള്ളൂ ഒരാള് ഇത്രേ റഞ്ഞാല് അയ്നങ്ങ് പോയി ഇട്ക്കാനൊന്നുല്ല വിളിച്ചോക്കി അതർഞ്ഞ് പറ്റൊല്ലോ ന്നൊക്കെ ചോയ്ച്ചിട്ടൊക്കെ മാണം പലേ ഗ്രൂപ്പിലയ്ന് പലേതും വര് ല്ലേ പിന്നെ നമ്മുക്കും തന്നെ പറ്റണം പറ്റണതാണം കൊണ്ടന്നാലവ്ട്ന്ന് ട്ന്നങ്ങോട്ട് തിരിച് ലോഡ് കിട്ടെന്നൊക്കെ അന്യോഷിക്കണ് ഒറ്റടിക്ക് ഇ അങ്ങൻത്തെ പ്രസ്നങ്ങളൊക്കെണ്ട്
ന്നായ്ക്കോട്ടെ ഞാവിൾച്ചാട്ടോ വിക്കാ
ആഹ് ആയിക്കോട്ടെ